ഹലോ
കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ഉം ഉം അങ്ങനെ പി പിറ്റി പി പിറ്റി ഇട്ടോന്ന് അറിയാ വയ്യ
ആഹ് നമുക്ക് പിന്നേം ബി പിറ്റി ഇതും ക്ലാസ് റൂമും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇത് ഇവർക്ക് അ തുപോലും ഉണ്ടായിരുന്നില്ല
ആണ്
യൂജിക്കും എങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ ഫ്രണ്ട് പറഞ്ഞറിയാം വല്ലപ്പഴാ കൊടുത്താ കൊടുത്തനി പി ജി എങ്ങനെയാണെന്നെങ്ക അറിഞ്ഞൂടെ വേറെ ആണല്ലോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയരുന്നു ലാബൊക്കെ കല്ല് അ സാമിന്റെയ ഒക്കെ രണ്ട് ഒരാഴ്ച മുമ്പൊക്കെ വന്നിട്ട് ലാബ് ചെയ്യിപ്പിക്കും പിന്ന ഇവര് ചെയ്തോളാൻ പറയും
ആഹ് എവിടെ?
കാര്യവട്ടത് കാര്യട്ടക്കാമ്പസിലല്ലേ ഫ്രണ്ട് പഠിക്കുന്നുണ്ടായിുന്നല്ലോ ബയോട്ടേക് നോളജി അങ്ങനെന്തോ ആ അങ്ങെനെ ആര്ന്ന്‌ ഇനി പി ജി എങ്ങനെയാണ എനിക്ക് അറിഞ്ഞൂടാ
അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും നിനക്ക് നിനക്ക് നോട്സ് കിട്ടുവാണെങ്കിൽ ഞാൻ വിളിക്കാം ഹ്
ആഹ് അത് വിളിക്കാം
നിനക്ക് നോട്ട്സ് കിട്ടുവാരിക്കും കേട്ടോ
നോട്ട്സും കാര്യങ്ങളും ഇരുത്തി പഠിപ്പിച്ച അവര് പറഞ്ഞ എന്നോട് പറഞ്ഞേ മക്കളെ മോളെ നാന്നെ എല്ലാ ദിവസവും ക്ലാസ്സില് വരണേ പഠിക്കണേ അപ്പോഴത്തേക്കും മറ്റേ പ്രിൻസിപ്പള് ഇതേണം കുഴപ്പിക്കളയത് ഇ നല്ലോണം പടിചോളെണം എന്ന് പറഞ്ഞു മോളിലോട്ട് പോണം തഴോട്ടല്ല എന്ന് പറഞ്ഞു.
ഉം ഉം ഉം
അങ്ങനെങ്ങ് പറഞ്ഞാലും കൊഴപ്പില്ലായിരുന്നു അവര്നിക്ക ആ ഈ സീമന്റ് സീത എന്ന് പറഞ്ഞ ആ മിസ്സാണെന്ന് തോന്നുന്നു എച്ചോടി തോന്നന്ന് അവർ അത്യാവശ്യം നല്ല പാവവാ നമ്മള കാസിന്റെ കാര്യം പറഞ്ഞതൊക്കെ ത്യാവശ്യം നല്ല പാവാണ് അവര് മാത്രല്ല എല്ലാവരും അത്യാവശ്യം അതുപോലെ നമ്മളെ മറ്റേ പ്രോജക്റ്റിന വന്ന് മിസ്സ് മിസ്സ് ഉണ്ടായിര്ന്ന് ഇന്ന് എനിക്ക് സഹായിച് തന്ന മിസ്സാണ് ലക്ഷ്മി മിസ്സിന് ഗ്ലാസ് ഉണ്ടായിരുന്നോണ്ട് മിസ്സ് വന്നിട്ട് പോയി മിസ് എ വന്നിട്ട് ദൻ മറ്റേ മിസ്സിനെ കാണിച്ചു പോയി ആ മിസ്സ്‌ ആയിരുന്നു എന്നിട്ട് അവരെല്ല ഈ പിന്നേ കണ്ട മിസ്സന്മാരല്ലാ അത്യാവശ്യം പാവങ്ങളാ
ആഹ ഇത് ഇ എന്റേത് നേരെ തിരിച്ചാണ്ന്നാണ് എന്റെ വിശ്വാസം എല്ലാരും അത്യാവശ്യം പിന്നെ വേറെകാര്യണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതല്
ആ
അത് അതുകൊണ്ടൊരു ഇതേ ഉള്ളൂ എക്സ്പീരിയൻസ് കൂടി വരുമ്പോ അവർക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് തോന്നുല്ലോ
ആഹ
അതുകൊണ്ടുള്ള പിന്നെ രശ്മീസ് വിളിച്ചായിരുന്നു ഇാ എന്നാ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഇന്ന് ഇന്നല്ലേ ഇന്നരെയയാെന്ന് തോന്നുന്നു ഇന്നലെ രാവിലെ വിളിച്ച് തിരക്കി അപ്പൊ ഫീസ ഒക്കെ അടിച്ച അപ്പൊന്നെ നല്ല ലാഭക്കെയ അവിടുത്തത് അത്യാവശ്യം നല്ലപലെ എക്സ്പ്ലോർ ചെയ്യണം ലാബ് ആ ആ പിന്നെ എന്തേലും കാര്യംണ്ടെിൽ വിളിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് വിളിക്ക നീന്നൊക്കെ പറഞ്ഞട്ട് കട്ട് ചെയ്തു ഈ പറഞ്ഞ വെച്ചിട്ടാണെങ്കിൽ എല്ലാരും വിളിക്കേണ്ടി വരും
ആഹ വേറെ എല്ലളിങ്ങ വ എനിക്കും വലിയ എനിക്ക് വേറെ എഴുതില്ല ഈ ഫീസിന്റെ കാര്യത്തില്ല ഒരു ടെൻഷൻ അത് പഠിപ്പിക്കും പഠിപ്പിക്കാായിരിക്കുന്നല്ല കാര്യം അത്രയും കക്ഷീമിച്ച് അങ്ങനെ പറയണമെങ്കിൽ
അതെ അതെ
അതാണ പക്ഷെ ഫീസിന്റെ കാര്യം എരു ഇപ്പോഴും ഒരു പേടിയാണ്
അത് എന്തായാലും നിനക്ക് സമയം കിട്ടൂടി ഇപ്പൊ തുടക്ക ല്ലെ ആ ഒരു ഇത അതുകൊണ്ടല്ലേ അല്ലെൽ ഇന്ന് പിന്നെ പയ്യക്കൊണ്ടന്നുള്ള പറഞ്ഞരുന്നുുണ്ടെങ്കി ഓക്കെ ആയേനെ
ഉം ഇന്നപിന്നെ കൊഴപ്പ ഇല്ലായിന്ന് ഇന്ന് പിന്നെ വേറോന്നും ചെയ്യണല്ലപ്ലാൻ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടക്കൊണ്ടായിരുന്നു ആതടുത്തുകൊണ്ട് പോയത് വേറോന്നും ചെയ്തില്ലല്ലോ ആഹ
ആഹ
വേറോന്നും പണയംമിക്ക ഓരൊന്നും ചെയ്യണ്ടായിരുന്നു അപ്പ കുറച്ച പൈസ ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം നീ ഇതുപോലെ പറയുന്ന കനോ അക്കെ ചെയ്യാേ പറ്റി
ഉ എന്തായാലും നോ എന്തായാലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇ ഇനി ഉള്ളത് നീ രണ്ടായിട്ട് കട്ട് ചെയ്തങ്ങും കൊടുക്കും ഇനി എത്ര ഉണ്ട്
ആഹ ഇനി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ആരും കേറുമ്പോ നാ ഫസ്റ്റ് സെമ്മ നാപ്പത്തി മൂന്ന് അഞ്ഞൂറാ ഫസ്റ്റ് സെമ്മിന് പിന്നീല് മുപ്പത്തെ എട്ട് അഞ്ഞൂറ് ആഹ് ആണ്.
ആഹ് ആഹ്.
അങ്ങനെ പിന്നെ അങ്ങാട്ട് മുപ്പത്തെട്ട് അഞ്ഞൂറ്.
ആഹ് പിന്നെ അങ്ങോട്ട് അതേ ഉള്ളൂ.
ആഹ്. നോക്ക അമ്മയൊക്കെ പറഞ്ഞ എന്താലും അപ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാ എന്നൊക്കെ പറ അവര് പോവാൻ പറഞ്ഞ്.
ഉം ഉം
എല്ലാ പോ വീസിന്റെ ഇതുകൊണ്ട് പോണില്ലാന്ന് വിചാരിച്ചിരുന്നതായിരുന്നു.
ഉം.
ഞാൻ പറഞ്ഞ് പോന്ന് എല്ലാരും പറഞ്ഞ് പോന്ന്. ഓഹ് രണ്ടു കൊല്ലോ കൂടെ പോയിട്ട്.
ഉം ഉം.
രണ്ടു പേരിലും കൂടെ നീ പോ . ശ്ശേ അല്ലെങ്കിൽ പിന്നെ പി എസ് സി കോച്ചിങ്ങ് ഒക്കെ തന്നെയാണല്ലോ വേറെ പണിയൊന്നും ഇല്ലല്ലോ.
ഓഹ് ആന്ന് ആന്ന് തീർച്ചയായിട്ടും. പി എസ് സി ഞാൻ നിന്നെ നിന്നെ നിന്നെ പി എസ് സിക്ക് പ്രോത്സാഹിപ്പിയ്ക്കാനെന്ന് പറഞ്ഞാൽ കാറ്റഗറി വൈസ് വൈസ് ആണ്. ആഹ് ജനറലുകാര് എവിടെ പോയാലും ഗതികെട്ടവരാ. ഏഹ്.
ആണ്.
എവിടെ പോയാലും എങ്ങുന്ന് രക്ഷപെടുന്ന ഒര അവസ്ഥ ഞാൻ കാണുന്നില്ല.
അപ്പൊ പിന്നെ ഞാനും വിചാരിച്ച് ആഹ് ഉള്ളത് കൊണ്ട് ഓണം പോലെ. പോയിട്ട് പോയി നോക്കാവെന്ന് വിചാരിച്ച്.
അതെ.
ഞാ.
പിന്നെ ഞാൻ മറ്റേത് പ്ര ഇത് പ്രതീക്ഷിച്ചതേ അല്ല.
ആഹ് കാര്യായിട്ടല്ലേ.
ആഹ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ അത്യാവശ്യം ആണെന്ന് ഞാൻ അന്ന് വന്ന് എക്സാം എഴുതിട്ട് ഞാൻ നിങ്ങ അല്ല കാലിക്കറ്റ് പാടായിരുന്നു മറ്റേ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം. വല്യ പാടില്ലാത്ത വല്യ പാടില്ലാത്ത കൊസ്റ്റിയനായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ. എല്ലാർക്കും അതേപോലെ ആയിരിക്കോ എന്നാണ് ഞാൻ ചിന്തിച്ചത്.
ആഹ്. ആഹ് ടീ ഇപ്പ പിക്കേള്ളോരും പീ ജി ഒക്കെ പൊറത്തല്ലേ നോക്കുന്നേ?
ആഹ് ഒത്തിരി പേര് പുറത്തുണ്ട് മറ്റേ ലവര്. ഫിഷറീസ് കൂഫോസില് പോയി.
എവിടാ ആര്?
ഏഹ് ആഹ്.
മാനസ സ്റ്റോ സ്റ്റോറി ഇട്ടേക്കുന്നേ കണ്ടോ?
ആഹ് അവര് ഇത്തി കൂഫോസിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കൊച്ചി അല്ലേ. അത് കൊച്ചിയാ സ്ഥലം കൊച്ചിയാ ആഹ് സ്ഥലം കൊച്ചിയാ അവര്. ആഹ് നേരത്തെ അവര് എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു ആഹ് ഒരു ഗ്യാങ് ഒണ്ടല്ലോ. കാലിക്കെട്ടീന്ന് എന്റെ കൂടെ വന്നേ.
ആഹ് അവര് മൂന്നും
ആഹ് അവര് ലവന്മാര് അവര് മൂന്ന് പോയോന്ന് ഞാൻ അറിഞ്ഞില്ല.
അവള് സ്റ്റോറി ഇട്ടേക്കുന്നേ ഞാൻ കണ്ടാരുന്നു. രണ്ട് പേര്ടെ കണ്ടാർന്നു ഞാൻ ഒരാകുള്ളത് കണ്ടാരുന്നു. ആണോ ഞാ മറ്റൊക്കുള്ളതാ കണ്ടത്. ന്നേരം മീര ഇവിടെ കേറാൻ പോവാന്ന് പറഞ്ഞെന്നോട്. കേറി നോക്കൻ ആ അന്നാലും വരാടി നീ എന്തായാലും വീ കേറുമ്പ നീ ഇനി എറങ്ങൂലല്ലോ അങ്ങനെയാണെങ്കി ഞാനും വരാന്നുള്ള രീതിക്ക് അവള്.
ആഹ് ആഹ് ആര്.
ത് മറ്റ മീര.
ആഹ് ആഹ് ആഹ്. ഉം ഉം ഞാന്.
അ നോക്കാം ഓ വരണത് വഴിൽ വച്ച് കാണാംന്നുള്ള രീതിക്ക് ഇരിക്ക്യുവാ.
അതെ അ അതെ അതെ.
സംഭവം പി ജിക്ക് പോണ്ടാന്നും പറഞ്ഞിരുന്നതോണ്ടാ അതൊണ്ടാ ഞാൻ വലുതായിട്ടും കാര്യന്നു പട്ക്ക്യാ പുല്ല് ജയിച്ചാ മതിന്നുള്ള രീതിക്ക് ആക്കി അങ്ങനെ പഴകിയ ലൈഫാ എല്ല വേർത്തു പോയെടി പഴ് ചാലും മാർക്കില്ല ഒന്നുല്ലാത്തൊരവസ്ഥയിയി പോയി.
അതെ അതെ അതെ അത് ദിനിയും അങ്ങോ ഇനി ഇനി ഇനിയും ഇനി എന്തായാലും നമുക്ക് സ്രമിച്ചു നോക്ക.
അ അവര് പറഞ്ഞു അവിടുന്ന് ക്യാമ്പസ്. പ്ലേസ്മെന്റ്ണ്ടാവും പ്ലേസ്മെന്റിന് ആൾക്കാര് വരും പീ കഴിഞ്ഞ വ ട്ടം രണ്ടു പേര് വന്നായിരുന്നു രണ്ട് അടത്തവണ വന്നായിരുന്നുന്ന് പറഞ്ഞ്. ബയോടെക്നോൾജി ഡിപ്പോൾമെൻ്റ് ഡിപ്പാട്ട്മെന്റില് മാത്രായിട്ട്. മാത്രായിട്ട് ആൾക്കാര് വരുവെന്ന് പറഞ്ഞ്. പഴംമ്പായി ടെക്നോളജിക്ക് അതുകൊണ്ട് അങ്ങനെന്നും പേടിക്കണ്ട പ്ലേസ്മെന്റിന് വരെയു ഇത്തവണ വന്നിട്ടുണ്ടായിര്ന്ന് ഇത്തവണ രണ്ടു പേര് രണ്ടു തവണ വന്നായിര്ന്ന്. എ അതുപോലെ കാണുവായിരിക്കുംന്ന് കാണുംന്ന് പറഞ്ഞു.
ഉം ഉം.
എവിടാ പ്പ നോക്കണം.
എനിക്കിവിടത്തെ കാര്യ ഒന്നും അർഞ്ഞൂടാ.
ആ എനിക്കും വല്ല്യ പിടുത്തൊന്നുല്ല. ഇല്ല രാവണാന്ന് ആഹ്.
ഉം.
മറ്റേ ആ അവള് മ്മ കൊടുത്തിട്ടെന്തുവായേക്. പി എന്റെട് പറഞ്ഞ് ഫീസൊക്കെ അടച്ചെടി നിപോയി നോക്കണോന്ന് പറഞ്ഞ്.
എവിടാ?
അ ബാംഗ്ലൂര്.
എന്തുവാടി.
അനിഷേടി.
അ ആഹ് അത് ഏ ന്താണ് ആ മറ്റേ. ഉം റ്റെന്റെന്തോ എ എ അ സെ സെറ്റാവാനുണ്ട്. മൈഗ്രേശനും കൂടെ അ് ആയിട്ട് ആ. പോവാംന്നുള്ള രീതിയിലാന്ന് ആ മൈഗ്രേഷൻ ആ എന്തോ അവടെ സ്ലോ ചെയ്തു.
ആഹ് ആഹ്.
അത്പോലെ.
നമ്മക്കേ സർട്ടിഫിക്കേറ്റിനിത് കൊടുക്കാൻ പോണ്ടേ.
ആഹ് സർട്ടിഫിക്കറ്റിന് പോണേ എന്റെ പ്രൊവിഷണൽ അവിടെ ഇ ഇരിക്ക്യുവാ. അപ്പം ഞാനെന്നിട്ട്. എം അത് ആ എഴുതി കൊടുത്താതി തരും നീ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോ?
ആഹ് ഇല്ല.
ഇല്ല.
ഇല്ല.
ഗുഡ് ഗേൾ ഒലക്കെ എടുത്ത് അടിക്കണം എടി കോപ്പി എടുത്ത് വെക്കാതെ ആരെങ്കിലും കൊടുക്കൊടി
ഹിഹി സോറി മായാളൊപ്പൊ ഓർമ്മിച്ചില്ല
നന്നായി
കിട്ടണന്ന് പറഞ്ഞപ്പോ അല്ല എന്തായാലും പോയി ചോയിച്ചാല് തരത്തില്ലേ
ആഹ് പോയിട്ട് റിക്വസ്റ്റ് എഴുതി കൊടുക്ക് കൊടുക്കണം റിക്വസ്റ്റ് എഴുതി ഞങ്ങൾ അവിടെ തെരക്കി അവടെ കൊടുത്ത എന്റെ ഒറിജിനല് കൊടുത്തപ്പം അവരിങ്ങോട്ട് ചോയിച്ച് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതേപോലെ സെർട്ടി ഫിക്കേറ്റിന് അപ്ളെ ചെയ്തിട്ടില്ല ഞാന് അപ്പോ അ ത് ഈ ഇത് കേര ഈ നമ്മള് എഴ പൊഴുതി കൊടുക്കേണ്ട ഈ ക്യാമ്പസിൽ എവിടെയോ ആണ്
പാരിവട്ടത്താണോ?
എ ഇവിടെ അവിടെവിടെയെല്ലെ എഴുതി കൊ കൊടുക്കണ്ടെ
അല്ല കേരള യൂണിവേഴ്സിറ്റിലല്ലെ കൊടുക്കാനുള്ളെ
അതവിടെ എവിടെയില്ലേ?
യൂണിവേഴ്സിറ്റി ഇവിടെയെന്നുഅല്ല പാളയത്താ പാളയം ആണ് യൂണിവേഴ്സിറ്റിയിലെ ഓ ഫീസ് മെയിൻ മെയിൻഹെഡ് വരുണത് പാളയത്താണ്
പാളയത്താണിത് കൊടുക്കേണ്ടെ അല്ലേ അപ്പം ഞാൻ എന്നിട്ട് വിചാരിച്ചേ ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേ എന്തായാലും ഞാൻ പോവല്ലോ എന്തായാലും എനിക്ക് അങ്ങോട്ട് പോണം
ആഹ്
മീൻസ് കോ ഞാൻ ഇവിടുന്ന് ട്രിവാൻഡ്രം വരൊല്ലോ
ആഹ്
ട്രിവാണ്ടം വന്ന് ഇന്ന എന്തായാലും നമ്മുക്കിപ്പ ഇനി പോയി ഇനിയിപ്പോ അഡ്മിഷൻ പ്രോസസ്സ് ആയിരിക്കും ഇനി പോയിട്ട് ഉടനെ നമുക്ക് അതിനന്ന് ചോദിക്കാൻ പറ്റൂല്ലല്ലോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ അടുപ്പിച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കാം
ഏ
റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഹേ കിട്ടുന്ന ദവസം നമുക്ക് രണ്ടൂ പേർ കൂടെ നീ ഇവിടെന്ന് നമ്മളവിടെ തന്നെ ആയിരിക്കൊല്ലോ അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ പോവാം
കോളേജിൽ പോണ്ടേ മഗു എസ് എൻല് പോണ്ടേ എസ് എനില് പോണം ഒന് എസ് എനില് വന്നിട് അവിടെ ചെന്നെന്തോ ചെയ്തിട്ടല്ലേ ഇവിടെ വരാനുള്ള
എസ് എനീന്ന്പ്രൊവിഷണൽ കൊടുക്കാനുള്ള ലുണ്ട് ഇനിവേറെ ഉണ്ടോ
അന്ന് അങ്ങനെയൊക്കെല്ലേ മിസ് പറഞ്ഞത് അതോ മൈഗ്രേഷൻാണോ അത്
അത് മൈഗ്രേഷന്റെ കാര്യല്ലേ പറഞ്ഞേ
ആഹ്
അതെന്തായാലും അർച്ചന പോയിട്ടുണ്ട് കേട്ടോ
സർട്ടിഫിക്കറ്റിന്
ആഹ് അവ അവര് മറ്റേ എസ് എസ് സി ഗ്യയങ് പോയിട്ടുണ്ട്
ആണോ
ആഹ് കൊല്ലത്തു നിന്ന് പോയി കേറി അവിടെ വന്ന് വന്ന് വന്നിട്ട് അങ്ങനെ പോയി
ആഹ് അവല്ക്ക് കിട്ടിയൊ ന്നട്ട്
ഇ ഇനി കിട്ടുന്ന ഇനി ഈ വർഷം കഴിഞ്ഞിട്ടേ കിട്ടത്തൊള്ളൂ
അത് കൊടുത്തു അവർ
ആഹ് ആഹ് ആഹ് കൊടുത്തെന്നാ പറഞ്ഞത് അവർക്ക് മറ്റേ ഇത് കൺസോളിഡേറ്റഡ് വീണ്ടും വരണമായിരുന്നല്ലോ മറ്റേ ഇത് എഴുതിയിട്ട് മാർക്ക് ഏഹ് ആഡ് ഓൺ ആവണമായിരുന്നല്ലോ
ആഹ്